ആഹ
ആഎന്തൊക്കെയണ്ട് വർത്താനം
നല്ലാനാണ്
ചോർക്ക് കഴിച്ചോ ആ പ്പകട നിന്നു
ആ ചൊറൊക്കെകഴിച്ചു ഇങ്ങനെ കടക്കയാണ് കുറച്ചു നേരം ഒ സ്കൂൾ വിട്ട് വരാൻ
അതന്നല്ല അതെ എന്തന്ന് ച്ചോറ് ഭക്ഷണം ഫുഡന്നെ എന്ത ഇണ്ടാക്കി
പിന്നെ കുമ്പളങ്ങ കറിയും പ പപ്പടവും പിന്നെ ഈ വത്തലമീ ഉണ്ടല്ലോ അത് പൊരിച്ചതും
ഞങ്ങൾ ബത്തലന്ന് പറയാ ഞങ്ങൾ നത്തോലീന്നന്ന് പറയാ
ആ വത്തോലിയ
ആ
ഞടെ ബത്തര അവിടെ എന്താ കറി
ഇവിടെ പരിപ്പും പച്ചക്കായ അല്ലേ നേന്ത്രക്കായും അതും കറി പിന്നെ ഉണക്കല് ഫ്രൈ
ആ പരിപ്പക്ക് പച്ചക്കായിട്ട് കറി വക്കും
ഓ പരിപ്പൊക്ക് പച്ചക്കായാൽ
പരിപ്പക്ക് വെള്ളരിക്ക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പച്ചക്കായ അങ്ങനെ കേട്ടിട്ടില്ല എന്ത്
ഓ
ഇപ്പൊ കൊറോണ അത് ശേഷം എല്ലാ ഐറ്റംസും
അതെ കൊറോണൽ ഒരുപാട്
ആ അൾ എല്ലാം വിജയിച്ചിട്ടുണ്ട് ഇപ്പ നമ്മള് പായസം അതുപോലെ ചകക്കൂരു ക്ക് അങ്ങനെയൊക്കെ കണ്ടല്ലോ
ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവം ഉണ്ടാക്കിന്ന്
നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ കൊറോണണ്ട് അങ്ങനെ ഉണ്ടായരു ഉപകാരത്തണ്ട് ഒരു സാധനം വേസ്റ്റ് ആക്കാതെ എങ്ങനെ ഉപയോഗിക്കാ എന്നുള്ളത് പഠിച്ച്
ഇപ്പ നമ്മള് ഒരുപാട് ഭക്ഷണം ത്തേക്ക് കളയല്ലേ
ആ
അന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചും ചെയ്ത് അതെ പ്ലാവില കൊണ്ട് തോരൻ
അങ്ങനെ ഒരുപാട് നമ്മള ഇങ്ങനെ പുൊറത്ത് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ കൂടാനല്ല പിന്നെ എല്ലാ ഭക്ഷണും എല്ലാ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ അതൊക്കെ കഴിക്കാനട്ട്
അതെ
അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടായി
ഗുണം അത് ഒരുപാട് പേര് മരണപ്പെട്ടു എന്ത് പക്ഷെ അന്നും നമ്മള് ജീവിച്ചു കാണി ജീവിച്ചുട്ടോ ഒരു ജോലിക്ക് പോകാൻ കയിഞ്ഞ്
ഉം ഉം അങ്ങനെയും കയ്യും നമുക്കൊക്കെ
അതെ
ഇല്ലാത്തപ്പ ഇല്ലാ ത്തു പോലെ ഇല്ലത്തപോലെയും ജീവിക്കാൻ നോക്ക ഉം
മറ്റേത് നമക്ക് ഇറച്ചി മീനൊന്നുംല്ലെ ഞമ്മക്ക് ഫുഡ് എറ ങ്ങേ ഇല്ലേനി അന്ന് നമുക്ക് ഇറച്ചി വാണ്ടി ഇല്ലെന്നു മീ ഒന്നും വേണ്ടില്ലേ നി എന്ത് കിട്ടിയാലും കഴിക്കും എ കഴിക്കാന്നല്ലേ അതെ നമ്മള ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ തന്നിട്ടുണ്ട്
തന്നിട്ടുണ്ട്
ഉം
പിന്നെ അതിലും കഷ്ടപ്പെട്ടത് ഈ സാധാരണക്കാർക്ക് എങ്ങനെയും ജീവിക്കാൻ കഴിയും പക്ഷേ ഈ പൈസള്ള ആൾ ക്കാരാവും അന്നൊക്കെ ബുദ്ധി
അന്നും ബുദ്ധിമുട്ട് അതന്നെ
സാധാരണക്കാർക്ക് പിന്നെ
സാധ എന്ന് എന്നും എല്ലാ അതെ എന്നൊരു പോലെയാണല്ലേ ഇവർക്ക്
അങ്ങൻത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും പക്ഷെ ഈ പൈസള്ള ആൾ ക്കാർക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കയ്യൂല്ലല്ലോ ഓര് ബുദ്ധിമുട്ടിട്ടിണ്ടാവും
അതെ
അന്ന് തൊട്ടാണ് ഞങ്ങള് പച്ചക്കറിക്കെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ആ കൊർ മ്മ ടൈമില്
അതെ കൊറോണ കാലത്ത് ഒരുപാട് ചെ ടികള് നട്ക ചെടിച്ചട്ടി ഉണ്ടാക്കാ അങ്ങനൊരു ഇതേന്നല്ലോ സമയം പോകാൻ മാണ്ടി കൃഷി നടത്താ
ഭൂമി അതൊക്കെ ഇപ്പൊ നല്ല വെളവ് തരുന്നെ സ്ഥലക്കി മാറ്റി ക്കി
പോ
അന്ന് അന്ന് തുടങ്ങിയതാണ് കൃഷി ഇപ്പൊ അതിന് ഞങ്ങൾ വിട്ടിട്ടില്ല
ഓ അത് തുളർന്നൊണ്ട് കൊണ്ടിരുന്നില്ലേ കൊറോണ കൊണ്ട് ഇങ്ങക്ക് അങ്ങനെരു ഉ ഉപകാരം കി
അങ്ങെനെരു ഉപകാരം ഇണ്ടായി
ഇപ്പ അതാ ഷിഗെല്ല നിപ്പ അമ്മെക്ക് പർൺ
ആ ഇപ്പോ ഓരോന് അസു
ഇല്ലൊരു കുട്ടി മരിച്ച് നല്ല ശിഖല്ല ബാധിച്ചു മഞ്ചേരി ഭഗ അതെ
ഈ ഷിഗെൽ ആഹ് മഴ അയ് വെള്ളത്ത്ന്നോ അങ്ങെനെ എന്ത്ന്നോ ഇണ്ടാവ്ണെ അല്ലെ? ആഹ്
ജപ്പാൻ ജ്വരം അങ്ങനെ ഓരോരോ അമ്മെൾ കേൾക്കാത്ത ഓരോരോ പേരിലുംണ്ട് വെരാണ് ഓരോ രോഗങ്ങെൾ അതും മാറാ രോഗങ്ങെളും
ഉം
പടെർന്ന് പിടിക്ക്ണെ അതെ പടെർന്ന് പിടിക്ക്ണൊരു രോഗം
ആഹ് ആഹ്
ഇപ്പ ഇവെടെ ഡെങ്കിപ്പനി സ്ഥിരീകെരിച്ചിട്ട് ഇണ്ട് ഞങ്ങെളെ ഇവെ ടെ നങ്ങെളെ നാട്ടിൽ പതിനാ പതിനാറ് പതിനേഴ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരികെര്ച്ച് ട്ട് ഇണ്ട് അത് ഈ കൊതുകിൽ നിന്നാണല്ലോ ഈ ഡെങ്കിപ്പനി ഇണ്ടാവ്ണെത് ഇപ്പ മഴക്കാലായിട്ട് അതെ വള്ളം കെട്ടിക്ക്ണ സ്ഥൽത്തൊക്കെയ് ഞങ്ങെളെ ഈ ഭാഗം ഈ റബ്ബെറിന്റെ ഒര് ഏരിയാണ് അപ്പ ഈ റബ്ബെറിന്റെ ചെരട്ടകൾലൊക്കെ അതെ
ഉം ഉം
പൊതുവെ നെറ്ഞ്ഞിട്ട്
പിന്നെ നമ്മള് നമ്മള വീട് മൊത്തത്തില് ഒന്ന് പരിശോധിച്ചാല് ഉണ്ടാകും ക്ലാസിക്
പസക്ക് അതെ
ഈ ചെറിയ സ്ഥലോർക്കൊന്നും പ്രശ്നം ഇണ്ടാവൂലലെ കൊറ്ച്ച് ത്തലല്ളോൾക്ക് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തോന്നാകുമ്പോ പിന്നെ അവിടൊന്നും ഇണ്ടാവുല്ലല്ലോ
പിന്നെ ഈ ടെറസിന്റെ മുകള് ൽ വള്ളം നിക്ക അവിട്യക്കെ കൊതു കൊതുകൾക്ക് അങ്ങനെവിടെങ്കില തുള്ളി വെള്ളം കെട്ടി നിന്നാ മതി അവർക്ക് പെട്ടെന്ന് പെറ്റ് പെരുകാനുള്ളൊരു
ഓ മുന്നെ ഈച്ച പിന്നെ ചെറിയെ കൊത്തള്ങ്ങണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് ഹു ഇല്ല നല്ലോണം ഞാൻ ത്ത് ഒരു പഴയ വീ ടാണെ ചെറിയൊരു പഴയ വീട്ണ്ട് അപ്പം ആ ആ ആ അതെ ചക്കിം മാങ്ങിം അങ്ങനെയൊക്കെ നല്ലോണം ഉള്ളതായിട്ട് അപ്പൊ ഒക്കെ കൊണ്ടോയി ച്ച വെക്കാള്ള നമ്മക്ക് കിട്ട
ഓ ആഹ് അങ്ങത്തെ സ്ഥല്ത്താണല്ലൊ സാധാരണെ ഈ കൊത്തളങ്ങ കൊത്തളങ്ങാന്ന് പറഞ്ഞാ ചെറിയ ജന്തുല്ലേ ഇങ്ങനെ പാറി തായ് നിക്ക്ണെ ആ ആഹ് പ്രാണി അതെ ഇവടെ അതുപോലെ കോട്ടരുമ മഴ ഇത് കഴിഞ്ഞ അപ്പ വരും കോൺ
കോട്ട ആ ഇവിടെ കോട്ടയമന്റെ ശല്യവല്ലാതെല്ല
ആ
അത് ലൈറ്റ് കാണുന്നോടുത്ത് കാണ്ല്ലേ കോട്ട്
ന്നട്ട് ഞങ്ങളൊരു പോസ്റ്റ് റ്റുമ്മല് ലൈറ്റ് ഇട്ടിട്ട് അതില് ചോട്ടില് വെള്ളം വെച്ചക്കാ ഈ കോട്ടർമ്മ അഴിക് ചാടാൻ വേണ്ടിട്ട്
ആ അങ്ങനെ ചെയ്യാ
ആ
അപ്പൊ ഈ വെള്ളത്ത്ക്ക് ചാടിയാല്
ചാവും
ഓ
വെള്ളത്തുണി കെട്ടു ആ വെള്ളം ഇങ്ങിട്ട് ഇങ്ങനെ അഴിക് ഇങ്ങനെ ചാടും
ഓ ഓ
നല്ല ശല്യം പറഞ്ഞ നല്ല ശല്യാണ് കോട്ടർ നമ്മളെ ചുമര് ചുമര് കാണൂല്ലാ അത്രക്കും കോട്ടുറുമയായിരിക്കും ചുമരിമ്മലിക്കൂടെ അ അത് നമ്മളീ ചെറിയ ആ ചെവി ചെവികൂടെയൊക്കെ കേറും അത്.
ആ ചെല മക്കളിലോടുത്തൊക്കെ പേടിയല്ലേ
തൊക്കെ പോടിയാ
ഇനിപ്പോ വൈകുന്നേരം ഭക്ഷണം ഇണ്ടാക്കുന്നു ഈ ഒരു നേരം അങ്ങനെയാണ്.
ച്ചായികുന്നേരം എപ്പഴേലുക്കെ എന്തേലുവൊക്കെ ഉണ്ടാക്കും അല്ലെങ്കി അവര് സ്കൂള്ട്ട് വരുമ്പോ തന്നെ കടേന്ന് വാങ്ങിട്ട് വരും. ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരും ആഹ് നിങ്ങളെന്താണ്ടല്
ഞങ്ങള് ഇവിടെ ഈ കപ്പയോ അല്ലെങ്കില് നേന്ത്രക്കായാ കൂട്ടാണ്ടാക്കും
ഓ
അല്ലെങ്കില് ഈ മധുരക്കിഴങ്ങോ അങ്ങനെയെ- എങ്കിലൊക്കെ
അല്ലാതെങ്ങനെ സ്നേ
ആയ അങ്ങനത്തൊന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കൂല്ല വാങ്ങാറുഇല്ല
ഓ
അങ്ങനെ എന്തെങ്കിലൊക്കെ ആ മക്കൾക്കൊക്കെ ഇഷ്ടാണ് അപ്പൊ പിന്നെ മറ്റേ എന്തിനോടും മറ്റുള്ള അങ്ങനത്തെ പുറത്തുന്നുള്ളതൊക്കെ എപ്പോഴെങ്കിലുംഅങ്ങനെ എവിടെക്കിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങിച്ചേ കഴിക്കും അല്ലാതെ അത് സ്ഥിരായി ട്ട് തന്നെ വീട്ടുകൊണ്ട്ന്നും അങ്ങനെ കയ് ക്കാറില്ല ആ
ഒക്കെ കഴിച്ച് ശീലായിട്ടേ ഓക്ക് സ്കൂൾട്ട് വന്ന അങ്ങനത്തെ എന്തേലും സ്നാക്സ് എന്തേലും ക കിട്ടണം.
ആ ഇവക്ക് ഇങ്ങനെ എന്തെങ്കിലും വയറ് നിറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഇണ്ടായാമതി സ്നാക്സ് ഇപ്പൊ വയറു നിറച്ചു കഴിക്കാനിണ്ടാവില്ലല്ലാ ഇപ്പോം ചായക്കൊരു രസത്തിന് ഇതല്ലേ ഇണ്ടാവുള്ളൂ
അതേ പിന്നെ നമ്മളൊക്കെ പറഞ്ഞാല് സ്കൂൾട്ടന്നാ ചോറായ്ന്ന് കഴിച്ച് ഇപ്പത്തെ മക്കക്ക് ചോറൊന്നും വേണ്ടല്ല ആ പിന്നെന്നാവെച്ചാ നമ്മളൊക്കെ പഠിക്കണ സ്കൂളില് കണക്കെക്കെ ചോറും വായിക്കെന്തേ ചെറുപയർകാർ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ കുട്ടികളെ ഇഷ്ടം പോലെയാണല്ലോ അവിടെ സ്
അതിപ്പാ ആഴ്ചയില് ഒരിസം ബിരിയാണി ബിരിയാണി ചിക്കൻ കറി ഉണ്ടാവും മുട്ട പാല് ആ
ഈ കുട്ടികൾക്ക് പത്ത് മണിക്ക് കഞ്ഞിയുണ്ട് പതിനൊന്ന് മണിയാകുമ്പം
ആ അവിടെുണ്ട് അത് കഞ്ഞിണ്ട് അക്കെ നല്ലത് നല്ല കാര്യാണ് രാവിലെ എട്ട് മണി ഇപ്പക്കെ ബസ് ഒന്ന് പോകണ മക്കളുണ്ടല്ലോ അവർക്ക് ഉച്ച വരെ ഒന്നും കഴിക്കാതിരിക്കണ്ടേ അ പത്ത് പേരന്ന് വേണയാ ഇ ഒരു കഞ്ഞിന്ന് പറഞ്ഞാൽ
ഉം
ഇത് നല്ല നല്ല കാര്യമായിട്ടാ തോന്നു
ആ
എന്താ മക്കള് എങ്ങനെ വരു നടന്നാണ് അതോ ബസിനോ
മക്കള് ഇപ്പ കൊണ്ടരും വണ്ടി വണ്ടീന്ന്
ആ ആ അടുത്താവില്ല സ്കൂള്
സ്കൂൾ അടുത്താണ്
ആഓ
അപ്പൊ ഹസ്ബൻഡിന്റെ ജോലിവിടെ അടുത്തന്നെയാണോ
എന്താണ് എന്തജ അ